ആണ
ആ് കേൾക്കുന്നുണ്ട്
അത്െങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടണില്ല
ഇല്ല ഇല്ല വേറെ കോളിലാണെന്നാ പറയണ
എന്തെ നാവൊ
എന്താ പൊ
പിന്നെന്ത് കിടന്നാ
എന്തൊക്കെ കിടന്നു ഫേനിന്റെ ച്ചെ അങ്ങനെന്തെങ്കിലും കേൾക്ന്ന്ണ്ടോ?
ഇല്ല ഇല്ല ഇവിടന്ന് കേക്കണ്ടാ
ഇല്ല നാളെ അല്ല അങ്ങനെ എന്തെങ്കിലും ഓഫ് ആാക്കാനയിന്
ആഹ് ശരി ഇല്ലല്ല അനോ കേൾക്കന്നില്ല
ആ ആ പിന്നെ എന്തൊക്കെയാ മഴ ഉണ്ടന്ന്
അത് തണുപ്പുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ പോയുണ്ട് അല്ലാതണ്ടല്ല
മോളിനെ മോളെ ക്ലാസ്സിലൊക്കെ ചേർത്ത് പോന്നോ
ആഹ്ന്നപ്പോട്ട ഞാൻറ്റില്ലേ തിരിച്ചു പോയിട്ട് ഞാൻ നിന്റെ വീട്ടിലാ ഉള്ളത്
ഉ ചേർത്തി കണ്ടോ
ആഹ് അ പ്രത്തേരിച്ച് പോയിട്ടില്ല ഹസ്ബൻഡ്ന്റെ കീട്ടക്ക് അങ്ങോട്ട്ിപ്പോ ഇവിടെ നാളെയും കൂടി ക്ലാസ്ള്ള പിന്നെ ഇനി തിങ്കളഴ്ചയള്ളൂ പറഞ്ഞപ്പളേ
ഉം ആഹ് വീടിന്റെ അടുത്താണോ സ്കൂള്
ആഹ് എൻ്റെ വീടു നെടു
കോളേജ് ആഹ് അപ്പൊ അവിടെ നിക്കാ നിക്കുക കര ചെയ്യാതോ സ്ഥിരം വരാൻ പറ്റോ
എവിടക്ക ക്ലാസ്ക ആഹ് ഞങ്ങളോടന്ന് ഇങ്ങോട്ട് വരാ ആഹ് ബസ് ബസ്സിൽ വരാം ഒക്കെ ദിവസം വരാം ഇതിപ്പോൾ നാളെ ഉച്ച വരുയള്ളൂപ്പ ഇനിയിപ്പോൾ നാളെ
ഒറ്റയ്ക്കാണ്ട് വേറെ ബാഗും സാധനങ്ങളൊക്കെ എടുക്കാണ്ട് കാരണംപ്പൾ എനിക്ക്ഞ ഇവിടെ നിന്നു നാളെ പോവാം അത് ചേഷു
വീട് വീട് അപ്പൊ നിങ്ങളെ വീടിന്റെ അടുത്ത് തന്നെയാണോ
അല്ലല്ല കൊറച്ച കൊറച്ച പോണം
ആഹ്
ആഹ്
പിന്നെ വേറെ എന്തൊക്കെയ വീട്ടിലാരൊക്കെ ഉള്ളത്
ഇറൂടെ ഇപ്പ ഇപ്പള്ളതിന്റെറ അനിയത്തിയും നാത്തൂനും ഇപ്പയും മാത്രം ഉം
പിന്ന
പിന്നെ എന്താ അനിയത്തി അനിയത്തിണ്ട് അനത്തി രണ്ട കുട്ടികളുണ്ട് ആഹ് ഉൾവി ഉണ്ട് കുട്ടക്ക്വിടെന്നൊക്കെ പോവാൻ പറ്റും അഹ്
ആഹ് ആഹ് അങ്ങെല്ലേ
അവടെ ഹസ്ബൻഡ് ഗൾഫിലാണ് അഹ് അതുകൊണ്ട് വിട മുടിയൊക്കെ ആയിട്ട് നിക്കാം ഉം
പിന്നെ വേറെ എന്തൊക്കെയൊക്കെ വിശേഷങ്ങളൊക്കെ
ഇങ്ങനെ പോണ് അവിടെ മഴ ഇണ്ടാവോ ആഹ്
ആഹ് മഴ ഇപ്പ ചെറുതായിട്ട് അങ്ങനെ പെയ്തൊണ്ടിരിക്കുന്നുണ്ട് വലിയ ഇതന്നില്ലെങ്കിലോ ചെറിയ രീതിലങ്ങനെ തണുപ്പുണ്ട് ചൂടല്ല ആഹ് പെരിഞ്ചൂടൊന്നുമല്ല
ആഹ് കാക്ക ഉണ്ടോ
ആഹ് വന്നു മൂലക്കെ കടന്ന്
അയ് ശരി അമ്മോനക്കിപ്പോ അതേപോലെ തന്നെ കൊഴപ്പൊന്നുംല്ലല്ല
അമ്മോൻോ അമ്മോന്റെ കുട്ടിക്കാണ് അഹ് സുഖമല്ലാത്ത
ആഹ്
ആഹ് ആക്സിഡന്റ് ആയി സുഖല്ല ഇവന്റില ആശുപത്രിയിലാണ്
ഏഹ് ആഹ് ഏഹ്
ഉം ഓന എന്താന്ന് പറ്റാല് പിന്നെ ഓന് തക്ക് ചാടി വെള്ളത്തി തവന ചെറിയൊരു വലിയൊരു ആക്സിഡന്റ് പറ്റീനു വത് ഇവിടുന്ന് പിന്നെ കോഴിക്കോട്ന്ന പഠിച്ചാൻ പോയി എടുത്തന്ന് എന്തായിട്ട് പുറത്ത് പോയതായിനിപ്പ വന്നപ്പോ എതിരെ വന്നേ ഏഹ് വണ്ടി തമ്മില് കൂട്ടിമുട്ടി അപ്പ അപ്പുറത്തെ ബൈക്കത്തെ രണ്ട് ചെറ്ക്കൻമാർ ചെക്കമാര അപ്പ തന്നെ മരിച്ചു ചെറിയ ചെറുക്കന്മാര് പണി കഴിഞ്ഞ് വരികന്നട്ടോ പിന്നെ ഇവര് ഇവന്റെ ഒപ്പുള്ള തുണക്കാരനും മരിച്ചു പിന്നെ ഇവന് ജീവന് ബാക്കിയായി കൊറെ ഇങ്ങനെ കടന്ന് ഇപ്പൊ ഓനോട് തലവല്ലാതളകരുത് പറ പക്ഷേ ഈ കുട്ടികളല്ലേ പറഞ്ഞാല് കേക്കൂലല്ലോ
അന്നെ ഇളകി
ആഹ് തരളക്കിക്കണ എന്നട്ട് പിന്നെ വെള്ളത്തി പോയി ചാടിക്ക കുളത്തില എവിടെ
അ
ന്നട്ട് വീട്ടില് വന്ന് ഭയങ്കര പനി പനിച്ച് കൊണ്ടോയി ഹോസ്പിറ്റൽക് അവരാകെ പടിച്ചു പിന്നെ പ്പോ വെന്റിലേറ്റർലാണ് ഒന്നും പറയാനായിട്ടില്ല
അഹ് ശരി
അതാണ് അവസ്ഥ ങ്ങട്ട് കിട്ടു അങ്ങട്ട് കിട്ടുന്നും പറയാനായിട്ടില്ല എന്തായാലും എത്രാ അത്രയും പോന്ന കുട്ടിളൊക്കെ എന്തെങ്കിലും ആവന്ന് പറഞ്ഞാല് എന്താ അവസ്ഥ
ആഹ്
പിന്നെ അങ്ങക്കിപ്പത് പുത്തിരിയല്ല അങ്ങക്കിപ്പ മൂന്നാമത്തതാണിത് രണ്ടെണ്ണം കഴിഞ്ഞു അവിടെത്തന്നെ പരീക്ഷണയ്ക്കും അല്ലാതെ എന്താ പറയാ
ആഹ് ഓര
അമ്മോവൻ മരിച്ചു ആക്സിഡന്റ് ആയിട്ട് ഇരുപത്തിരണ്ട്ര വയസ്സായപ്പോ പിന്നെ അമ്മോന്റെ മോനന്ന് ഡൽഹിൽന്ന് ഓന് ഇരുപത്തിനാല് വയസ്സായപ്പോ ഓനും പനിയായി മരിച്ചു
ഔ
ഇപ്പൊ കുറച്ചയായിട്ടുള്ളൂ പ്പ വനും ങ്ങനെ
അതാ
അത് വേറെ അമ്മോമാര് അമ്മര്തെ
ആ
ഉം
ഉം
അങ്ങനെയൊക്കെ ഏതായാലും മാറിക്കിട്ടട്ടെ ഒക്കെ ഓരോന്നള്ളൂ അഹ് ഓ ഓരോന്നുള്ളു ഒക്കെ അപ്പൊ ഓരോന്നും കൂടിള്ളത്ള്ള തായ പിന്നെ പിന്നെപ്പൊക്കെ പെൺകുട്ടിളാണ്
അ
ആൺകുട്ടിളൊക്കെ ഓരോന്നൊള്ളൂറി
പാവാണ്
ഉം അമ്മായ്ന്റെ കരീന എന്താ ചെയ്യാ എന്താകുംന്നർഞ് കാണ്ട് പൈസ മ്മള് ഇപ്പ ഇഞ്ഞിപ്പോ എത്ര ചെലവാക്കിയാലും കിട്ടാണെങ്കില് കിട്ടാണെങ്കില്
ട്ട്യാ മതേഞ്ഞി
പൊ ഒരു ലക്ഷം ർപ്പ്യൊക്കെ ആയി ഇപ്പ തന്നെ പർഞ്ഞി ഇപ്പൊ അമ്മക്ക് എത്രള്ളോലാണെന്ന് പറഞ്ഞാലും പിന്നെ അവിടെൊക്കെ കടക്കും പ്മം മൗലാനിയിലൊക്കെ കടക്കുമ്പോ കൊറേ പൈസ ആവൂലേ
ഔ
കോഴിക്കോട്ടേക്ക് മാറ്റണം വന്റ്ലട്രൽ പിന്നെ ആംബുലൻസ്ൽ കൊണ്ടോണം ന്നൊക്കെ പറയുന്നുണ്ട് ഇന്നത്തെ ഇതുംകൂടി സ്കാനിങ്ങി അത് കൂടി അറിയട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ പറഞ്ഞ് നിക്കണണ്ട് ബാക്ടീരിയണ്ടത്ര തലേല് അത ത്ര പ്രശ്നം അതെങ്ങനെ തല എല്ലാരും മാതിരില്ല തുറന്ന് പോയി പ്പം വാണെങ്കി അപ്പ അതില് വെള്ളക്കെ കേറിയാലയ്ല് ബാക് ട്ടിരിക്ക് കേറാ എളുപ്പേക്കാരെ
എന്ത
ഞമ്മള് തലന്റെ അത്രക്ക് ഇത്ണ്ടാവൂല ഒരു വട്ടം ആക്സിഡന്റ് ആയതല്ലേ
ഉ
പിന്നെ വേറെ ന്തൊക്കെയ അങ്ങനെയൊക്കെയാണ് കഥകള് ചിന്തിക്കാം അ പിന്നെപ്പം അനിയന്റെ കല്യാണം ക്കെ ഉറപ്പിച്ചിട്ടാണ്
അറ ഈ ജഗൻന്റെനീൻന്റെ